കേൾക്ക്ന്ന്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട്
ഓക്കെ എന്തൊക്കെ വിശേഷം ചോറൊക്കെ തിന്നോ?
അൽഹംദുലില്ലാഹ് റാഹത്തെന്നെ ചോറ് കയ്ക്കാൻ പോണെള്ളൂ അപ്പങ്ങള് ഫ്രീയാന്നറ്ഞ്ഞപ്പ ഞാൻ വിളിക്കാന്ന് വെച്ച്
ആഹ്‌ എന്താണ് ഇന്ന് ചോറിന് കറിയൊക്കെ
ചോറ്ന്ന് പച്ചക്കറിണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട്
മീം വാങ്ങിക്കലീല്ല
ഓഹ്‌ മീൻ രാത്രിയേണ് അധികോം വര്ത്തല് അപ്പൊ ന്നലെ വെച്ച കറി കൊറ്ച്ച് ബാ ക്കിണ്ടായിനിം അപ്പഴെ പച്ചക്കറിയൊന്നരച്ചത
ആണോ വൈകുന്നേര മീൻ കറി വെക്ക മീൻ വാങ്ങലൊക്കെ
ആഹ്‌ വൈകുന്നേരാണ് മീൻ അധികോം കറിവെക്കല്
അയ്ശരി വൈകുന്നേരം ആണോ മീം മീൻകാരം വെരാ
അല്ലല്ല മിന് തലേന്നെ കൊണ്ടക്കല്
അയ് ശരി അപ്പ രാ പിറ്റ്യേന്ന് തലേന്നത്തെ കറി കൂട്ടും ഇങ്ങട്ട് വൈകുന്നേരം വെക്കും അങ്ങനെ
ആ പച്ചക്കറി വെക്കു ഉച്ചക്ക്
എന്നും പച്ചക്കറി ഉണ്ടാക്കും
പച്ചക്കറി വെക്കും പച്ചക്കറി ന്നാ ഉച്ചക്ക്‌ ഇണ്ടാവല് ചില ദിവസങ്ങളിൽ എടുക്കും കുറ ഇപ്പ ഇവടെണ്ട് ഇതുവരെ മഴ ഉണ്ടായിനിം
ഇന്നലെ നല്ല മഴല്ലായിരുന്നോ ഇന്നലെയും ഇന്ന് രാവിലെ ഇന്നലെ വരെ ഇന്ന് രാവിലെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാങ്ക് കൊടുത്തേന് ശേഷം നല്ല മഴ തൊടങ്ങി ഉം പിന്നെ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കോ
നന്നായിട്ടൊന്നും ഇല്ല അത്യാവിശ്യം
ബിരിയാണിക്കെ വെക്കോ
ബിരിയാണി ആഹ് കൊറേച്ചൊക്കെ വെക്കും
എങ്ങനെയ ഇങ്ങള് ബിരിയാണി ഉണ്ടാക്കാ
ഞങ്ങള് വെറും നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങനെ
നെയ്ചോറ് വച്ചിട്ട് വറ്റിച്ചെടുക്കലാവൂലേ
ആഹ് ആഹ് ഞാനങ്ങനാ വെക്കല് ഇവിടെ ഇവിടുമ്മ അങ്ങനെ വെച്ചുറ്റിട്ടാ വെക്ക
ഊറ്റിട്ടിട്ടല്ലേ ഏതാ കൂടുതൽ ടേസ്റ്റ് തോന്നേ ഊറ്റിട്ട് മറ്റോ നെയ്ച്ചോറച്ചി ഉണ്ടാക്കണോ നെയ്ച്ചോറ് വെച്ചിട്ട് ആഹ് പക്ഷെ എളുപ്പോ ഊറ്റിടുക്കുന്നതല്ലേ
എളുപ്പോ അ എളുപ്പത് തോന്ന്ണ്ട്
ഞാൻ അങ്ങനെ തന്നെ വെക്കാ നെയ്ച്ചോറ്ച്ച്ട്ട്
ഞാനങ്ങനെ വെക്കല് ഇവിടെ അങ്ങനല്ല ഇവിടുമ്മ അങ്ങനല്ല വെക്ക
അയ് ശരി
ഞാൻ അധികം വെക്കലുല്ല അങ്ങനെ ഉമ്മ ണ്ടാവും ഇവിടെ ആ ഞങ്ങളെ അടുപ്പിക്കൂല
അടുക്കള പണിയൊക്കെ ചെയ്യാം
ഒക്കുന്ന്ല്ല ഞാൻ ബിരിയാണി ഇങ്ങനെ സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കുമ്പോ
ആഹ് ശരി സ്പെഷ്യല് ഉണ്ടാക്കുമ്പോ മാത്രാ ങ്ങൾ അടുക്കളെ കേറാ
ഞാനല്ല ഉമ്മ ആഹ് ആഹ്
ആഹ് ശരി പണികളൊക്കെ വേം കഴിയോ വീട്ടില്
വേഗ എടുക്കയാണെങ്കി വേഗം കഴിയും എന്നാലും പെല്ലേക്കാനും ചിടു ആണെങ്കിൽ അങ്ങനെ ആക്കും പോലെ
മക്കള് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാല് ശേഷംണ്ട് തുടങ്ങലായിരിക്കല്ലേ
ആഹ് ആഹ് ആഹ് ഇപ്പ ഒള്ളപ്പൊള് കൊറേ എത്രയൊക്കെ നോക്കി നിന്നാലും പിന്നെന്നിട്ട് സമയം പോവും ആഹ് അതെ ഫോണ് എടുക്കാതെ അങ്ങനെ എടുക്കയാണെങ്കിൽ വേ എടുത്തോളും.
എന്തെലും ജോലിക്കോന്നുണ്ടോ ങ്ങള്
പോന്നില്ല ആ ആ വീട്ടിതന്നെ
താല്പര്യം ഉണ്ടോ എന്തിനേലും പോവാനൊക്കെ
താല്പര്യം ണ്ട് ക്ഷെ വിടൂല
ആഹ്
ശരി ഹസ്ബന്റ് നാട്ടിലുള്ള ആളാണോ
ആ അവിടുള്ളാളാ ഡ്രൈവറാ ടാക്സി
ആഹ് ആഹ് ആഹ് പിന്നെ ഡ്രൈവിങ്ങക്കെ ചെയ്യോങ്ങള്.
ഡ്രൈവിങ് ഇല്ല എ വണ്ടി ഓട്ടു വേറെ വേറെ ങ്ങോട്ടുവില്ല
ഓടിക്കോ സ്കൂട്ടി ഓടിക്കോ
ആഹ് കൊരെ റോഡിലേക്ക് ഇത്വരെ ഇറക്കിയില്ല അല്ലാതെ
വീട്ടില് വീട്ടിലുണ്ട് ഉ അപ്പൊ അങ്ങനെ അവി അതുമ തന്നെങ്ങനെ പഠി ച്ചതോ അതോ സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടയ്നോ
ഇല്ല പോവാനും സമയല്യ
അതുമ്പെ തന്നെ വീട്ടിലുണ്ടായ പിന്നെ ഇപ്പം പഠിക്കാലോല്ലേ
ആഹ് അതെ
ഉ ഉ പിന്നെ വീട്ടിലേക്ക് എന്റെ വീട്ടില് മക്കള് രണ്ട് മക്കളുണ്ട് പിന്ന മ്മ ഉപ്പാസ ഹസ്ബന്റ് മോള്താ ഫോണ് ഫോണ് കണ്ടിരിക്കാണവിടെ
അയ് ശരി ആഹ് ചെറുതാ ആഹ് ആഹ് ആഹ്
ടില് ആക്കിയിട്ടില്ല മൂന്ന് വയസ്സ് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ മൂന്ന് വയസ്സ് തായിട്ട് കൊർച്ചൂടി കഴിഞ്ഞിട്ടൊക്കെ കൊണ്ടൊയിടാ വിചാര്ച്ച്.
അയ് ശെരി ഉം ഉം
ഉം ഇങ്ങളവ്‌ട്ന്ന് ഒരുപാട് പോവാനുണ്ട് അംഗൻവാടിക്ക് പിന്നെ മടിച്ച്ങ്ങനെ നിക്ക രണ്ട് നേരം പോണ്ടേ കൊണ്ടോ ആക്കാനും പോണോ
ഉം അതെ ആക്കിങ്ങട് വരുമ്പോത്ത്നേ കൊണ്ടോരാനാവൂ
അയ് ശെരി അതെന്നെ മൂന്ന് മണ്യൊക്കാവുമ്പോ വിടും ചെയ്യും പത്തണ്യാവുമ്പളാ തൊട ങ്ങൊള്ളൂ
ആഹ്
പണ്യൊക്കെ കഴിഞ്ഞ് വെരുമ്പോത്തിന് കൊണ്ട്രാനായി.
അതെന്നെ
അട്ത്തൊക്കാവുമ്പൊ പിന്നെ കൊഴപ്പല്ല. പോവാ കൊർച്ച് ദൂരാവുമ്പൊരു മട്യാണ്. പിന്നെർഞ്ഞാല് അമ്മളാ ക്കും വേണം എൽ കെ ജി യിലൊക്കിടുമ്പോത്തിന് പരിചയവണല്ലോ മറ്റേതെന്നും കരച്ചിലും പിഴിച്ചിലൊക്കായി
ആഹ് അതെന്നെ മുത്താളെത്രേലാ?
മൂത്താള് രണ്ടാം ക്ലാസ്സിലാണ്.
ആഹ് ആഹ് മോളെന്ന?
അല്ല മോനാണ്
ഉം ആഹ് ആഹ്
ഇങ്ങളെ മക്കളൊക്കെ
ഇന്റെ മക്കള് മൂത്താള് ഡിഗ്രിയാണ്.
ഉം
നാലാളല്ലേ മൂന്ന് പെണ്ണും ഒരാണും.
അയ് ശെരി
രണ്ടാമത്താള് പ്ലസ് വണ്ണ്. ഏഹ്
കൃഷികളൊക്കെണ്ടോ വീട്ടില്?
ഇല്ലല്ല കൃഷികളൊന്നുല്ല.
ഇഷ്ടല്ല കൃഷികളൊന്നും വളർത്ത്ണെ ഇണ്ടാക്ക്ണേ
ഇഷ്ട്ടൊക്കാണ് പക്ഷേ ഒന്നുണ്ടാവൂല ഞാൻ കുയ്ശ്ട്ടാല്
അങ്ങനെ മണ്ണിന്റെ കൊഴപ്പല്ലെ കൈയ്യിന്റെ കൊഴപ്പാ.
കയ്യിൻ്റെ കൊഴപ്പാ
ഉം ന്ന് ചെലെ മണ്ണില്ല ഞങ്ങളെ മണ്ണില്ലതേമാതിര്യൊന്നുണ്ടാവൂല്ല.
ആഹ് ആഹ്
എത്രയാറ്യോ കറിവേപ്പിലൊക്കെ കുഴിച്ചിടാ കുഴിച്ചിടും അതേപോലെണ്ടാവും. ഒന്നങ്ങട്ട് വെൽതായി വരുമ്പോക്ക് ചെൽപ്പോ പുഴുക്കളോ
ആ തെന്നെ ആഹ് അങ്ങൻ തെന്നെ ഇവടിം
അപ്പൊ പിന്നെ കുഴിച്ചിടാൻ ഇൻഡ്രസ്
ആഹ് അതെന്നെ
അങ്ങനാവുമ്പ ഇണ്ടാവണം എന്നാപ്പിന്നെ അമക്ക് വേറെ സാധന ക്കെ കുഴിച്ചിടാ. മണ്ണൊക്കെ നല്ല വള ള്ള മണ്ണാവണം ഞങ്ങളെ മണ്ണ് വളൊന്നുല്ലാ ത്തൊരു മണ്ണാണ് പിന്നെ വളാക്കെട്ട്
ആഹ്
പിന്നെ ന്നാലും ഇണ്ട്ട്ടോ വഴുതനങ്ങ അക്കൊരു മഴന്റെ മുന്നൊക്കെ പയറൊക്കെണ്ടാക്കിനി.
ആഹ് ആഹ്
അതിന്റെ ഇടയില് വേനൽമഴൊക്കെ പെയ്തില്ലേ
ആഹ
പയറിന്റെ പൂവൊക്കെ കൊഴിഞ്ഞോയി
അഹ ഉം
അപ്പൊ പിന്നെ അതും അട ഒരു മൂന്നാല വട്ടം ഉപ്പേരി വെക്കാ നൊക്കെ കിട്ടിണ്ടായിരുന്നു
ആഹ ആഹ് അയ് ശരി
പിന്നെ വഴുതനങ്ങ അവിടെ ഇവിടെക്കെയായിട്ട് ങ്ങനെ മറ്റേ വെ ണ്ട ഇണ്ടല്ലോ വലിയ എന്താ മരവെണ്ട ന്ന് അങ്ങനെ എന്താ പറയും വണ്ണമുള്ള ടൈപ്പിലെ വെണ്ടയുണ്ടല്ലോ അത് അത്ണ്ട് അതൊക്കെ പിന്നെ മ ഴക്കാലത്തുംണ്ടാവും പയറിണ്ട പോലല്ലല്ലോ പിന്നെ ചെടികളൊക്കെ ഉണ്ട് വീട്ടില്
ചെടികള് അതിനുമാത്ര ഒന്നുല്ല കുറേച്ചേ റ്റക്കെ ഒന്നാക്കാണ്ട് ഓ
ഉം മുറ്റൊക്കെ ഉണ്ടാ ചെടി വളർത്താനായിട്ടുള്ള
മുറ്റുണ്ട്ന്ന് നന്നാക്കി എടുക്കാണ്ട് അപ്പൊ നന്നാക്കി എക്ക പറ്റില്ല ആഹ്
ഇന്റർലോക്ക്ക്കെ വിരിച്ച്
വിരിച്ചിട്ട് ആഹ മാക്കി എടുക്കാണ്ട് മുറ്റാക്കി എടുക്കാന ഒന്നായിട്ട് പരന്ന ട്ക്ക
പുതിയ വീടാ
പുതിയ വിടാ മൂന്ന് വർഷം ആയിട്ടേ ഉള്ളൂ കൂടിയിട്ട്
ആ യ്ശരി
ഉം
അങ്ങനെ പിന്നെ മ വെള്ളൊക്ക ഉണ്ടോ നിങ്ങള അവിടെ ഭാത്തൊക്കെ വള്ളത്തിലൊന്നും ബുദ്ധിമുട്ടില്ലേല്ലേ
ഇല്ല ഇല്ല
അയ് ശരി ആഹ് എന്താ പറയാ ഈ ലൈ ഇത്ണ്ടല്ലോ പൈപ്പ് ലൈൻ അങ്ങനത്തെ ഉണ്ടോ
പൈപ്പുണ്ട് മറ്റേ ജപ്പാൻ കുടിവെള്ളത്തിന്റെതുണ്ട്
ആ അപടെണ്ട് നിങ്ങള് ആഹ് ഞങ്ങൾക്ക് വേനൽക്കാലത്ത് വല്ലാണ്ട് വെള്ളം ഉണ്ടാവൂല
ഉണ്ടാവൂല അല്ലെ ആഹ്ആഹ് അയ് ശരിയാണ്
അപ്പൊ ആ വെള്ളാ--ണ് ഞങ്ങൾ ഉപയോ
ആഹ് ആഹ നമ്മുക്ക് പിന്നെ അതിന്റെ ആവശ്യം ഇല്ല അന്നിട്ട് വേണ്ട നമക്ക് ആക്ക നല്ലന്ന ഉണ്ടാവിണ്ട്
പൈപ്പ് വെച്ചിട്ട് ങ്ങള് വെള്ളം എടുക്കാറില്ല
ഇല്ല ഇല്ല വെള്ളം എടുക്കലില്ല
ഉ അപ്പൊ ബില്ല അടക്കണ്ടേ
അതാ ബില്ല് അടിക്കണം അത് ഓലോട് പറഞ്ഞക്കണ് ഞങ്ങൾക്ക്വേണ്ടാന്നുള്ളത്
അയ്ശരി നിങ്ങക്ക് കുഴൽ കിണറാ
അല്ല സാധാ കിണറ്
സാധാ കിണറ് ആ ഹആ ഹനല്ല വെള്ള വേന സമയത്തൊക്കെ ഒക്കെ വെള്ളണ്ടാവരിക്കല്ലേ ശരി കല്ലിന്റെ കിണറാണ അതൊറിങ്ങോ
അല്ല കല് കല്ലിന്റെകി ണറന്നെ ഇങ്ങ
ഉം
അപ്പൊ മ്മള് വെള്ളം എടുത്താലും ഇല്ലേലും ഇങ്ങനെ ബില്ല് കൊടുക്കണല്ലോല്ലോ അവിടെ എത്ര മിനിമം പൈസ
അവിടെ ത്തെ അൻ പതോ അങ്ങനെ എന്താതൊണ്ട് ക്കും അതെ നല്ലോണം അറിയില്ല
ആ രണ്ടു രണ്ട് വർഷംക്കെയിണ്ടോ
അ യ് ശരി അപ്പൊ ഓ രു മ്മളോട് ചോയിച്ചിട്ടല്ലേ വീട്ടിലൊക്കെ വെ
ആണ് അന്നപ്പോ നമ്മള് വേണന്ന് പറഞ്ഞീ ണ്
അത് ശരി എന്നാലും ഉള്ളത് നല്ലതല്ലേ പ്ല എന്താ ന്ന് പറയാൻ പറ്റൂ ല ല്ലോ
ഉ
ഉം ഞങ്ങള് ഇതേപോലെ ഞങ്ങളെ കെണറി ല് ആദ്യക്കെ വെള്ളക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതുമാരി ഞങ്ങൾക്ക് പിന്നെ നേരി റോഡില്ല ഞങ്‌ ക്ക് ഇങ്ങനെ ഒരു ഇടവഴിയാണ് അപ്പൊ ഇങ്ങനെ അതിലൂടെ ചുറ്റി ഇങ്ങനെ വരണമല്ലോ പൈപ്പ് ഞങ്ങള് ആ ഒരുരിതിൽ ആദ്യം വേണ്ടന്നൊക്കെ വിച്ച ഇപ്പ അത് വതുകൊണ്ടൊരു ഉപകാരം അതുകൊണ്ടാണ്പ്പ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒന്നരാ ടെ വരുള്ളൂ ഒരു ദിവസം വന്നാലേ രണ്ടൂ സ ഇടവിട്ട അങ്ങനെ അങ്ങനെ വരാ
ന്നാ ലും ബ് ലീച്ചി പൗഡർ ഇട്ട വെള്ളാ യിരിക്കും ന്നാലും കൊ ഴപ്പൊന്നുല്ല ആ സമയത്ത് അത് എത്തിയാലന്നെ വല്യ കിട്ടലാണ്
ആ അ മ്മളെ ചിരുമ്പല്ലി തുടക്കാന് അങ്ങൻ ത്തെ പണിടുക്കാലോ
ഉം ഇ ത് പുഴവെള്ളം അങ്ങനെ എന്താ തോന്നുന്നുണ്ട് പുഴയിലെ വെള്ളം
ഉം അത് ഫിൽട്രീ യ്ത് തരുന്ന
ആഹ് ബ്ലീചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ട്
ഉം പക്ഷെ ഈ ക്ലോസിറ്റിന് അങ്ങത്തെ കളർമാറ്റം അങ്ങനത്തെന്നല്ല വെള്ളൊക്കെ നല്ല വെള്ളൊക്ക തന്നെ ബീച്ച് ഇപോടെന്ത ഒരു മണം ന്തൊ ക്കെ ണ്ടാവും എന്നാ വേം വിളിക്കീ ട്ടോ
ആ ഹ് ആയിക്കോട്ടെ
ശരി ഉ